ഹലോ കേക്കുന്നുണ്ടാ
ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയാ വർത്തനം
ഓക്ക നല്ല വർത്താനം
ഉം ഉം ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഓഹ് ചായകുടിയൊക്കെ കഴിഞ് പതിനൊന്നര ആയില്ലേ
അതെ
ഉം ഉം
പണിയൊക്കെ കഴിഞ്ഞോ
ഉം പണി ഇല്ലേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല
ആഹ് കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ടുണ്ടായില്ലേ
ആഹ് വലിയോള് പോയിന് മോള ഉറങ് ഒന്ന് ഉറങ്ങണ്ണ്ട്
അതെയോ ചെറിയ കുട്ടി ഇണ്ടോ
ആഹ് ചെറിയ കുട്ടിണ്ട് ഒന്നര വയസ്സായത്
അതെയ
ഉം
ഉച്ചക്കേക്കുള്ള ഭക്ഷണൊക്കെ ആയോ
ആഹ് ഉച്ചക്കെക്ക്ള്ളായി ചോറും
കറി ആയിക്കണ് ഇഞ്ഞി ചോറ്റിക്ക് കൂട്ടാന് കിട്ടിയിട്ടില്ല
കടെന്നു എന്തേലും വാങ്ങേണ്ടി വരുല്ലേ
ആഹ് ആഹ് അതെ ഇഞ്ഞി ഹസ്ബന്റ് വരുമ്പോളെ കൊണ്ട്രോള്ളു
കറിയൊക്കെ ഇണ്ടാക്കാറ്
കറി അങ്ങനെ എന്തെങ്കിലും പച്ചക്കറിയോക്കെ ഇണ്ടാക്കും ഇന്നിപ്പോ രാ മ ഇന്നലെ കോറച്ചോരു ത്തല് ഇണ്ടായിന്നിവിടെഇന്നലെ കൊണ്ടന്നെ
ആഹ് ആഹ് ആഹ്
അപ്പൊ അത് തേങ്ങ അരച്ചായിട്ട് കറി വെച്ച് രാവിലേക്കും ഉച്ചേക്കേക്കുമ്പാടെ
ഇപ്പൊ മീനിനെക്ക്നല്ലക്ക്‌ ഭയങ്കര വെല്യാ
ആഹ് മീന് നല്ല വെലയാണ്
പണ്ടക്ക്‌ ആദ്യോക്കെ കാല മീൻ വരുന്ന
എങ്ങനെ
ഇന്നലെ സബേൽ ഇണ്ടായിരുന്നോ
ഹലോ
കേക്കുന്നില്ലേ
ഹലോ ആഹ്
ഹലോ കേക്കുന്നില്ലേ നിങ്ങള് മീനാണോ കൂടുതൽ വാങ്ങല്
ആഹ് ഇവിടെ ഹസ്ബന്റ് മീനാ ഇഷ്ടം
അതെ
ആഹ് ഉം
ആഹ് മീനാണല്ലോ കൂട്ടാ നല്ലതും ഇറച്ചിനൊക്കെ കാട്ടിലും
ആഹ് അതൊക്കെയാണ് നല്ലത് പക്ഷെ മീനി ഇപ്പ നല്ല വെല ആയോണ്ടേ ഹലോ
അതെ
ആഹ് ഉം എന്താ അവിടെ എന്താ ചോറൊക്കെ ആയോ ഹലോ
കേക്കുന്നില്ലെ
അഹ് എന്തോ റെയ്ഞ്ച്എൻ റേയ്ഞ്ച്ശൂ എന്തേണ്ടോ
ആഹ് റേയ്ഞ്ച് നിങ്ങൾപറയുന്നത് ഇങ്ങനെ കട്ടആയിട്ടകേക്ക്‌ന്നത്
ആഹ് ഇവടെഅങ്ങനെ ഇവടെകേക്കണില്ല
ആഹ് റെയ്ഞ്ച്ന്റെ പ്രശ്നണ്ടാവും
ആഹ് ഉ ഇപ്പകേക്ക്‌ണണ്ട് ഹലോ
ആഹ് എന്ത്‌ നിങ്ങള് വീട്ടിൽ തന്നെആണോജോലി പുറത്തെന്തേലുംജോലി ക്ക്യുംഓകം ഇല്ല്യ ഇവിടെ വെക്കാൻ പോകുന്നൊള്ളൂ ഇന്ന്കൊറച്ച് വൈകിപോയി
ആഹ് ആഹ് ഇല്ല ഞാനൊന്നിനും പോണൊന്നി
ആഹ് നിങ്ങക്ക് പോവാൻതാല്പര്യണ്ടോ
പോവാനും ഇഞ്ഞിപ്പം ചെറിയ മോളൊക്കെല്ലേ മോളുകുറച്ചൊക്കെന്ന് ആവട്ടെ ഒരഅംഗൽവാടിലൊക്കെ പോവല് തൊടങ്യാലൊക്കെ
ആഹ് എ നിങ്ങളെന്തേലും എന്തേലുംപഠിച്ച് നിങ്ങളെന്തേപഠിച്ച്
ഞാന് അക്കൗണ്ടിങ്പഠിച്ചിട്ട്ണ്ട്
ആഹ് നിങ്ങള്എത്രമാസ്ത്തേ എക്കൗണ്ടിങ്പഠിച്ച് അതെയോ ഞാൻപഠി ക്കിന്നുണ്ടോ അപ്പപറവൺ വൺഇയറ്കോഴ്സ് ഞാൻ പഠിക്യുന്നുണ്ടായിരുന്നു എങ്ങനേ പഠിക്ക്യാനൊക്കെഎക്കോണ്ടിങ് എള്പ്പാണോ
ആഹ് കൊഴപ്പല്ല
എക്കൊണ്ടിങ്പഠച്ച്കഴിഞാ നമ്മ ക്കെഎവിടെങ്കിലൊക്കെ ജോലികിട്ടാമതീല്ലേ നമ്മള്കമ്പ്യൂട്ടർ പഠിച്ചാനമുക്കൊരുപാട് സ്കോപ്പ് ണ്ടാവൂലെ
ആഹ് ആഹ് അതാണ് ഇപ്പോഫുള്ള് കമ്പ്യൂട്ടർആയോണ്ടേ
അതെ
ഉം ഉം
എവിടെയും ജോലികിട്ടുംന്ന്ള്ളൊരുതില ഞാനുംഎക്കൗണ്ടിങ്പഠിക്ക്യാൻ തീരുമാനിച്ചേ
ആഹ് അതൊരുപ്രതീക്ഷയാണ് കാരണം ഇപ്പൊ എല്ലാ മേഖലേലും അക്കൗണ്ടിങ് ഇത്ള്ളോണ്ടേ എന്താ കമ്പ്യൂട്ടർആയിട്ടുള്ളഒരുബന്ധള്ളോണ്ട് ആഹ് ആഹ്
പഠിച്ച് വെച്ചാഅമ്മക്ക് എവിടേങ്കിലും എന്തേങ്കിലോര്ജോലി അതെ
ആഹ് ആഹ് അതെഅതെ
ക്കെത് നമ്മളെകയ്യിൽന്ന് നമ്മക്ക്പൈസഎടുക്കണേ എന്തെലോര് ജോലിനമുക്ക് വേണല്ലോ
ആഹ് അത് വേണം
ഉ നമ്മക്കന്നെ തോന്നും ഇങ്ങനെ പൈസ ഇങ്ങനെ ബാക്കിയുള്ളോരോട് ചോ നമ്മടെ കയ്യിലാന്നേ നമ്മക്ക് വാങ്ങാനുള്ള സാധനങ്ങള് വാങ്ങാൻ നമ്മടെ കൈയ്യില്ലെന്നേ സ്വന്തം പൈസ ഉണ്ടായിരുന്നെങ്കിൽ
ആഹ് ആഹ് ഉം ഞാന്
വീട്ടില് പിന്നെ നിങ്ങൾ മാത്രം ഉണ്ടാവ
ആഹ് ആഹ് ഞാനും മോളും
നി വേറെ വീട് എടുത്തതായിരിക്കുവല്ലേ
ആഹ് ആഹ് അതെ വേറെ വീട് എടുത്തതാണ് അപ്പ പിന്നെ ഞങ്ങള് രണ്ടാള് തന്നെയുള്ളൂ പിന്നെ മറ്റോള് വൈകുന്നേരം ആവുമ്പോ വല്ല്യ കുട്ടി വരും
കുട്ടികളൊപ്പൊ ആയാ പിന്നെ നിങ്ങള് വെറുതെ ഇരുപ്പാ വെറുതെ ഇരിക്കല്ലായ്യിരിക്കുവല്ലേ
ആഹ് പണിയൊക്കെ കഴിഞ്ഞാ പിന്നിങ്ങനെ ഫോണില് കൊറച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ ചെറിയ മ ക്കളാവുമ്പോ പിന്നെ നമ്മക്ക് അധികം ഒഴിവുണ്ടാവില്ലല്ലോ
അപ്പോ അതെന്നെ ഇണ്ടാവൂലേ നോക്കി നടക്കാനും നിങ്ങള് ഇപ്പൊ മയക്കാലല്ലേ അപ്പൊ പാമ്പേഴ്സൊക്കെ കുട്ടിക്ക് യൂസ് ചെയ്യുന്ന പമ്പേഴ്സൊക്കെ നിങ്ങളെന്താ ചെയ്യാറ് മഴക്കാലം ആവുമ്പോന്ന് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂലേ
ആഹ് മഴക്കാലം ആവുമ്പോ അത് ബുദ്ധിമുട്ട് തന്നെയാണ് ഞാന് അയിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ കളഞ്ഞാട്ട് നല്ലോണം കയ്കി എടുത്ത് വെക്കും
അതെയൊ നമ്മുടെ പഞ്ചായത്തീന്ന് വരുന്ന ആൾക്കാര് അത് കൊണ്ട് പോവില്ലല്ലോ
പം ഓല് പമ്പേഴ്സ് അങ്ങനെ കൊണ്ട് പോവൂല്ല പാമ്പേഴ്സ് അങ്ങനെ കൊണ്ട് പോവൂല പക്ഷേ നമ്മള് ആഹ് ഉള്ളിലുള്ള ആ സാധനം നമ്മൾ ഒഴിവാക്കി കഴുകി ഉണക്കി വെച്ചാല് ഓല് കൊണ്ട് പോവും
ആഹ് അങ്ങനെ കൊണ്ട് പോവാണെങ്കിൽ പിന്നെ കൊഴപ്പം ഇല്ലല്ലോ
ആഹ് ആഹ് ഞാന് ഫുള്ള് അങ്ങനെയാണ് കാ
ആഹ് ഇപ്പൊ കത്തിക്കാൻ പറ്റൂല അപ്പൊ ഞാൻ അങ്ങനെ ന്നെയാണ് ചെ ആഹ് അതെ അതെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യല് ഓര് എല്ലാ മാസവും വരൂല്ലോ
അതെയാ
ഉം ഉം
ആഹ് ആഹ് നിങ്ങളവിടെയൊക്കെ പ്ളാസ്റ്റിക് മാത്രവാണോ കൊണ്ട് പോകല് അല്ലെങ്കില് ഇങ്ങനത്തെ ബാഗ് ചെരുപ്പുവൊക്കെ കൊണ്ട് പോവുവോ
ആഹ് അത് അങ്ങനൊക്കെ കൊണ്ടോവും പഷെ ഓരോ മാസവും ഓരോരോ എന്താണ് ഓരോ സാധനങ്ങളാണ് കൊണ്ടോവാ
ആഹ് ആ നമ്മടെ ഇവിടയൊക്കെ പ്ലാസ്റ്റിക്ക് മാത്രവെ കൊണ്ട് പോവൂള്ളു ആ നമ്മളെവടെ പ്ലാസ്റ്റിക് മാ
ആഹ് പക്ഷേ ഇവിടെ ഡ്രസ്സ് ചെരിപ്പ് ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടോവും
അതെയോ ഇവിടെ ഡ്രസ്സൊക്കെ നമ്മള് കൊറേയുണ്ട് നമ്മള് കത്തിക്കലായിരുന്നു ആഹ് ഒരു മാസം കൊണ്ടോവാണെങ്കിൽ നമുക്ക് ഡ്രസൊക്കെ പിന്നെ ഒരു മാസവൊക്കെ കൊണ്ടോവാനല്ലേ ഉണ്ടാവു
ആഹ് വർഷത്തിൽ ഒരിക്കല്
ആഹ് അത് തന്നെ വല്ല്യ ഒരു കാര്യാണല്ലോ
ആഹ് അത് തന്നെ നമ്മ ക്ക് വെറുതെ എന്താ ചെയ്യാന്നൊള്ളോര് ടെൻഷനേക്കാരം
അത് വെരണം അതെ അപ്പൊ അയ്മ്പൊർപ്യ നമ്മള് കൊട്ക്കാണെങ്കി അയ്ന് ലാഭ ണ്ടല്ലോ നമ്മളെ വീട്ടിലെ പ്ളാസ്റ്റിക്കൊക്കെ ഒഴിഞ് കിട്ടുല്ലോ
ആഹ് അതന്നെ അത് ശരിയാണ്
ഉം അവിടെ മഴണ്ടോ
ഇല്ലല്ല വിടെ വെയിലാണ്ന്ന്
ആഹ് ഇവിടെപ്പം മഴ നല്ല മഴ പെയ്യുന്നുണ്ട്
ആഹ് വിടെ നല്ല വെയില രാവിലൊരു ചെറ്യോരു മഴണ്ടായിന് ഇപ്പം നല്ല വെയിലാണ് പ്പൊക്കെ സാധനങ്ങളൊക്കെ ഉണങ്ങാനൊക്കെ നല്ല ഇതാണ് ഉം ഹലോ ഹലോ ഹലോ
കണ്ടപ്പോ ഡ്രസ്സ്‌
തോനെണ്ട്
ഹലോ
ഹലോ കേക് ക്ക്ന്നില്ലേ
അഹ് ആഹ് ഇപ്പൊ കേക്ക്ണണ്ട്
നിങ്ങള് പൊർത്തൊക്കെ യാത്ര ക്കെ ചെയ്യാറ് ഇണ്ടോ
ഇല്ല ഞങ്ങള് അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങനെ പോകും ഇങ്ങനെ എല്ലാരുംപാടെ എല്ലാ ന്റെ ഫാമിലിയൊ അല്ലെങ്കിവിടെ ഹസ്ബന്റിന്റെ ഫാമിലി അങ്ങനെ പോകുമ്പോ വർഷത്തിലൊരിക്കല് എല്ലാ ജനുവരി ആഹ് ഇല്ല റിസോർട്ട്ക്ക് ഇതുവരെ പോയിട്ടില്ല ഞങ്ങള് വൺ ഡേ ടൂർ ആയിട്ട് അങ്ങനെ പോവലുള്ളു.
അതെ റിസോർട്ടിലൊക്കെ പോകുമ്പോ നമ്മളൊരു ദിവസം നമ്മളെ ഇട്ടുടുക്ക് നമ്മളെ വീട്ട്ന്നല്ലേ വീട്ടിന്നന്നെ അപ്പൊ പണി നിക്കുന്നതും ആകുന്നതും അപ്പൊ നല്ല രസാ
ആഹ് റിസോർട്ടില് പോയ രസാ ങ്ങള് പോവലുണ്ടോ
വേണ്ടല്ലോ
എ എങ്ങനെ
റിസോർട്ടിലൊക്കെ പോകുമ്പോ നമ്മക്ക് നമ്മളെ പണി എല്ലും മാറ്റിവെച്ച് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാലോ
ആഹ് ആഹ് നമ്മക്ക് മനസ്സിനൊരു റിലാക്സേഷനാണ്.
അതെ അതെ
ഉം
നിങ്ങളെ അവിടുത്ത് നല്ല യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെണ്ടോ
ഇവടെ ആഹ് ഇവിടെ കക്കാടം പോയലൊക്കെ ഇവടെ അടുത്താണ് കക്കാടം പോയൽ ലെ മിനി ഊട്ടി
അതെയോ
ബീച്ച് ബീച്ചക്ക് ഒരു മുക്കാ ആ ഒരു മണിക്കൂറൊക്കെ ആഹ് ഞങ്ങള് ഫാ ഇങ്ങനെ പോവലുണ്ട് ഇങ്ങനെ ആഹ് ആഹ്
ഇപ്പൊ എങ്ങൻത്തെ ഈ മലകളൊക്കെള്ള സ്ഥ സ്ഥലത്ത് ഇപ്പ മഴന്റെ സമയത്ത്ങ്ങനെ പോകാൻ നല്ല രസായിരിക്കല്ലോ ഇപ്പാണല്ലോ അതിന്റെ ഭംഗി ശെരി ക്കിങ്ങോട്ട് അറിയാം
ആഹ് ഇപ്പൊ പോശേ ഉം പക്ഷെ നമ്മള് പോകുമ്പോ നമ്മള് കുട്ടികളൊക്കെ കൊണ്ടു പോകുമ്പോ ബുദ്ധിമുട്ടാണ്.
ആഹ് അത് ബുദ്ധിമുട്ട നമ്മള് കൊറേ മലയൊക്കെ കേറാനുള്ളപ്പോ അത് ബുദ്ധിമു
ആഹ് ആഹ്
അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേയും വേണം മയക്കാലത്താണ് പല അപകടങ്ങളും ഉണ്ടായ പക്ഷേ മയ ക്കാലത്താണ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ രസമുണ്ടാവ.
ആഹ് അതെ എന്നാ ശരി ഓക്കെ ആഹ് ആഹ്